ആ കേക്ക്ണ്ട് ഏഹ് നല്ല വിശേഷം
ഉം ചായപ്പണി ഒക്കെ കയിഞ്ഞോ
ചായപ്പണിന്നും കഴിഞ്ഞിട്ടില്ല കൊറച്ചു കഴിയട്ടെ ഇങ്ങനെ മക്കളൊക്കെ സ്കൂളന്ന് വന്നിട്ടില്ല ഒരാൾ വന്നിട്ടില്ല. ഒരാൾ അംഗനവാടിയില ഇരുന്നു അയിനെ പോയി കൊണ്ടന്ന് ഉ
വിടൂലേ
ആഹ് അവിടെ വിടും. മൂന്നേക്കാലൊക്കെ ആവുമ്പോ ഉം അവിടെന്താ മഴണ്ടോ
ഇന്ന് രാവിലെ മുതല ല്ല മൂടലാണ്. പക്ഷെ പെയ്തീല്ല ഇങ്ങനെ കളിക്കാണ് എപ്പള പെയ്യാന്ന റീല്ല.
ഉം. ഇവടെ പ ഈ വൈന്നാരം കുറച്ച് മഴ ഇണ്ടായിനു മുറുകി അങ്ങട്ട് പെയ്യ്ണില്ല അങ്ങനെ ചെറുതായിട്ട് പെയ്ത് പോവാ
ആ അത് ശെരി ഇപ്പ മഴ കൊറവാണല്ലോ
ആ ഇപ്പൊ കൊറവാണ് അല്ലെങ്കിൽ കൈയിനെപ്രാവശ്യൊക്കെ നല്ല മയ ണ്ടായിരുന്നു ല്ലേ ഇ ടൈമിലൊ പ്പ നല്ല മയേനു
ഉം അടെ വെള്ളൊന്നും കേറൂലേക്കു ലെ
ഏ ഇവിടെ അങ്ങനെ കേറൊന്നുല്ല ഇവിടെ പാട അങ്ങനത്തെ സ്ഥലൊന്നും അല്ല
ആ ആ
എണ്
ടൗൺ ഏരിയാ ണ്ല്ലേ
ആ ആ നിങ്ങളവിടെ എങ്ങനെ പോഴക്കെ ണ്ടോ
ഇല്ല ഇല്ല
എ
പാറണ്ട് പക്ഷെ ഞമ്മക്ക് വെള്ളം കേറൂല
ആ
ഉം
നിങ്ങൾ ടവ്ട്ന്ന് കൊറച്ച് ഇങ്ങനെ പോന്നിട്ടേക്കാര ല്ലേ
ആ ഏ അടുത്തല്ല കൊറച്ചാണ്ട് പോണം
പിന്നെ എന്തൊക്കെയാ നിങ്ങള് എന്താ ഭക്ഷണൊക്കെ ഇണ്ടാക്കെ ഉച്ചക്ക്
ഭക്ഷണംന്ന് സാധാരണ ചോറും മീനും ഉപ്പേരിയും സാലഡും പിന്നെ വീട്ടില് ണ്ടായ ഒരു ഇത് ഇണ്ടേയ്നി പൈനാപ്പിള് അതും കൂടി സാലഡ് ആക്കി അയില് മുറിച്ചിട്ടപ്പൊ നല്ല ടേസ്റ്റ് ണ്ട് സാലഡ്ല് മുറിച്ചട്ടപ്പോ നമ്മ ബിരിയാണിക്കൊല്ലെ ഇടണ്ടല്ലോ പൈനാപ്പിള് അപ്പൊ നല്ല ടേസ്റ്റ് ണ്ട് അ
അര്ണ്ടാക്കിയ സാലഡ്
അത് ഞമ്മള് സാധാ ക്യാരറ്റ് വല്യ ഉ ള്ളി പിന്നെ ക്യാപ്സിക്കം പിന്നെ കക്കിരി സുർക്ക, ഉപ്പ് കുറഞ്ഞ വെള്ളൊന്ന് കൊടിയുംഅത്രേള്ളൂ യാക്കിട്ട് പിന്നെ പൈനാപ്പിളും ഇട്ട് ഓ അയില് കൊറച്ച് വെള്ളണ്ടാവും പിന്നെ പൈനാപ്ളും മുറിച്ചിട്ട് അപ്പൊ നല്ല ടേസ്റ്റാ നമ്മൾ ചോറ് കഴിക്കഴങ്ങാട്ട കൂടുതൽ സാലഡ് കഴിക്കണം ന്നാണല്ലോ അപ്പൊ അങ്ങനെ സാലഡ് കയ്ച്ചു
നിങ്ങളെന്നും ണ്ടാക്കലുണ്ടോ
ഓ സാലഡ് എന്നുണ്ടാവും പിന്നെ മോക്ക് സ്കൂൾ കൊണ്ടാന് പോകുമ്പോ അത് കൊടുക്കും മോക്ക് ഇഷ്ട മോക്ക് കൊടുക്കാന് രാവിലെ ണ്ടാക്കും സാലഡ്ഇല്ലാത്ത ദിവസം ഉണ്ടാവൂല എന്നും എന്നും വാങ്ങും സാലഡ്
ചേലോലെ വീട്ടിലൊക്കെ എന്നും അച്ചാറുണ്ടാവും അങ്ങനെക്കാരല്ലോ
ആ അതെ അച്ചാറൊന്നും ഇവടെകൂട്ടലില്ല സാലഡ് ഇപ്പോ നല്ല എന്തെങ്കിലും അസുഖം വന്ന് ഡോക്ടറെക കണിക്കുമ്പോ ഡോക്ട ന്നിട്ട് പറിചോറ് കുറച്ചിട്ട് സാലഡ് കഴിച്ചോളൂ അപ്പൊ വിനെ സാല ട്ക്കി സ്ഥിരംഉം
ഇംഗ്ലാ്
അതെ ജിണ്ടാക്കല്ലേ
ഏ
അവിടെ നായട്ടണ്ടാക്കല്ലേ
ഇവിടെ അങ്ങനെ ഇണ്ടാക്കലില്ല ഇവിടെങ്ങനെ എന്തെങ്കിലും സ്പെഷ്യൽ ആവുമ്പോളൊക്കെ ഉണ്ടാക്കോ അല്ലാതെ ഇണ്ടാക്കലൊന്നുമില്ല
ആ ശരി ബിരിയാണി ഒക്കെക്ക അപ്പ വ മതി നമ്മൾ സായിട്ട് കൂട്ടല്ലോ മന്തി
ആഹ കൂട്ടും കൂട്ടും ഉ ആഹ പക്ഷെ അങ്ങനെ സാലഡൊന്നും ഞങ്ങള് കൂട്ടലില്ല അത എല്ല ഇഷ്ടംൊന്നും എല്ലവട ആായിരിക്കും
ആഹ മയോണസ തന്നെ കൂട്ടൂല്ലേ
ആഹ മയോനേസ് ആാണ് പിന്നെ
ആഹ എന്താക്കല
ആഹ ഞാൻ ഉണ്ടാക്കല
ആഹ എങ്ങനെ ഉണ്ടാക്കിയൽ ഇത് പാലോട് ഉള്ളണ്ടാക്കല മുട്ടയും വെച്ചിട്ട്
ഏ് ഞങ്ങള് ഞാൻ മുട്ടാച്ചി രണ്ടാക്കല്
മുട്ടി ഓയിൽ വഴിച്ചിട്ടില്ലേ
ആ രണ്ടണ്ട് മുട്ട പൊട്ടിച്ച വെച്ചിട്ട് പിന്നെക്ക് സൺഫ്ലവർ ഓയിയില് അതിന്റെ ആവശ്യത്തിന് വെച്ചിട്ട് ഉപ്പും പിന്നെ രണ്ട് വെളുത്തുള്ളി ആവൽത്തുള്ളി കൊെളത്തുള്ളി ഒന്ന് രണ്ട മൂന്നെണ്ണം ഇട്ടിട്ട് കുരുമുളക് കടുൂല
ആഹ ആഹ
ഉം അങ്ങനെ ആക്കീട്ട് അടിച്ച് ഇങ്ങനെ പാകത്തിന് ഇങ്ങനെ ആ ഒരു ഇതായി വരുമ്പോ അങ്ങനെ ഓയിൽ ഒഴച്ച് വഴച്ച് ഇതാക്കി വരും
ഉം നല്ല വയല് വേണല്ലേ
ആ സൺഫ്ലവർ ഓയിയിലേ അത്ണ്ടായാ കൊറച്ചും കൂടി ഉം ഇതാണ് മറ്റേത കൊും ഉണ്ടാക്കാം ആശ്യം പാ വല്ിയൊരു രസംണ്ടാവൂരാ
ഇാ രസം ഉണ്ടാക അല്ലേ
ആഹ ഇതാ രസം ഇണ്ടവാ സൺഫ്ലോർ ഓയിൽ ഒന്ന ഉണ്ടാക്കിയല്ല രസം നിങ്ങ ഉണ്ടാക്കല്ലയാ
ഓ അങ്ങനെ തന്നെയ ഉണ്ടാക്കല് അതാ ചോയിച്ചേ ഇത് എന്തോ അതുണ്ടാക്കില്ലേ തക്കളിന്റെ ഒരു സാധനം ഉണ്ടല്ലോ
ആ അത് ഇണ്ടാക്കലുണ്ട് ഇല്ലേ ആ ഇവിടെക്കെ സലത്താന്നാ യലും. പറയല് സൈലത്താന്ന് ഇവിടെ പറയില് അയിന്
ആ അത് ശരി.
അവിടെന്താ പറയല്.
നമ്മള് അവിടെ തക്കാളി ചട്നിന്ന്.
ആ അങ്ങനെയല്ലേ.
ഉം.
പിന്നെ ആ ഓരോ സ്ഥലത്തും ആ അയന്നെ പിന്നെ ചെലപ്പോ തൂ മെന്ന് അങ്ങനെ പറയുന്നുണ്ട്.
ആഹ് അങ്ങനെയും. പറയിലെ
പറയും
ഇപ്പൊ പിന്നെ എല്ലാ ഇതിലും മയോണൈസ് കൂട്ടുഇല്ലല്ലോ ഒരു വിധത്തിലൊക്കെ കൂട്ടൂ
ഉം ഇപ്പ അയിന് ആർക്കും സാധാ ചോറ് വേണ്ട ഒക്കെ മന്തിയാണല്ലോ.
ഉം.
എന്നും മന്തി. കിട്ടിയാ അതാ നല്ലത് അങ്ങനെ വിചാരിക്കണവല്ലോ ഉം. അപ്പം അങ്ങനെ ഓരോ വീഡിയോസ് എന്നും കാണുമ്പോ ന മ്മക്ക് പിന്നെ എന്താ പറയാ കുട്ടികൾക്കൊക്കെയെ. അതന്നെ വാണം പിന്നെ ഇവിടെ ഇ ണ്ടാക്ക ക്കണതൊന്നും പറ്റൂല അത് വാണമെന്ന് അങ്ങനെ വാശി പിടിക്കും ഉം. ഞമ്മക്കാണെങ്കിൽ അങ്ങനെ എന്നും ഉണ്ടാക്കി കൊടുക്കാനും പറ്റൂലല്ലോ
ആഹ്.
ഓരോന്നിങ്ങനെ പറയുമ്പോ ഇ ങ്ങനെ ഉണ്ടാക്കി കൊടു. ഉണ്ടാക്കി കൊടുക്കും ഉം ഉം. ദാ
ഈ വീട്ടിലുണ്ടാക്കല് മന്തി ഉണ്ടാക്കലൊണ്ടോ
ഞാന് ആ ഉണ്ടാക്കലുണ്ട് എടക്കൊക്കെ. ആഹ്
വാങ്ങാൻ ഇരിക്കും തോന്നല്ല്.
ഏ
വാങ്ങലേക്കും തോനെ
ആ വാങ്ങ അങ്ങനാണ് അധികവും. ഉണ്ടാക്കിയ കൊറെ മെൻ കട അടയും ഇവിടെ അങ്ങനെ അറിയാത്ത പോലും ആവുമ്പോളേ കൊറേ കെടന്ന് അതിലുമ്മേ പണി എടു ക്കേണ്ടി വരും
യൂടൂബ് സിമ്പിൾ ആയി
ഔ അത്പ്പോ ഓല് ആഹ് ഓല് ഒരു പത്ത് മിനിറ്റ് പറഞ്ഞാല് ഉം ആഹ് ഓല് പത്ത് മിനിറ്റില് ഉണ്ടാക്കി കഴിയും അത് കണ്ട് നമ്മള് നിന്നാലേ- പണിയവിടെ കിടക്കും
അതെ പിന്നെ ഏ നല്ലോണം
ആഹ് അങ്ങനെ ആഹ് അങ്ങനെ എന്തെങ്കിലും ഒക്കെ പിന്നെ എപ്പോഴും ഉണ്ടാക്കണ പോലൊക്കെ ആവുമ്പോ പിന്നെ വ ഉണ്ടാവലൊ ഓല്ക്ക് പിന്നെ വേണ്ടല്ലോ ഉണ്ടാക്കാന് നമ്മള് പറയാത്തോല് ആവുമ്പളൊക്കെ ഉം ഇണ്ടാക്കി കഴിഞ്ഞാലെ നായി കിട്ടൂല ഉം പെരുന്നാക്കൊക്കെ പിന്നെ ഓരോ വെറൈറ്റി ഇണ്ടാക്കലുണ്ട്
ഏഹ്
ഉം
പക്ഷെ കൊറേ എറ്ച്യക്കെ കിട്ടീനൊ
ആഹ് ഇപ്രാവശ്യം കൊറെ ആഹ് മൂന്നിലോന കിട്ടീനു തോനൊന്നും കിട്ടീട്ടില്ല ഉം
ആഹ് അത് ശെരി അത് കൊറേ ഇണ്ടാവല്ലോ മൂന്നായാലു ല്ലേ
ആഹ് ഇവിടയ്നങ്ങനെ എറ്ച്ചിയൊന്നും അങ്ങനെ കുട്ട്യേൾക്കൊന്നും പറ്റൂല ഏഹ് ആ അതുകൊണ്ട് പിന്നെ. അങ്ങനെ വേ ഉണ്ടാക്കി കഴിച്ച് അങ്ങനെ കൊറെ ദിവസതിന് വെച്ചിട്ടില്ല ഏഹ്
വേൻ വെച്ച് തീർത്താനല്ലേ
ആഹ് വേഗം വെച്ചു തീർത്ത്
ആഹ്
ഉം അതുകൊണ്ട് പിന്നെ അങ്ങനെ അത് കഴിച്ച് പിന്ന ഇങ്ങള് അങ്ങനെ വേറെ എവിടുന്നെങ്കിലും കിട്ടു അതെ അതെ ചിക്കന ഇഷ്ടം ചിക്കൻ ഉണ്ടായ വേറെ വേണ്ട അങ്ങനെയാണ് ചിക്കനും വല്ല നല്ലതൊന്നുംല്ലല്ലോ കൊറെ പ്രോട്ടീന ആണന്ന് പറഞ്ഞിട്ട് കാര്യല്ല നല്ലോന്നും അല്ല ഉം ങ്ങള്അങ്ങനെ കഴിക്കലുണ്ടോ ചിക്ക ചിക്കനെക്കെ
ഓ എ എന്നും ഇല്ല പറഞ്ഞോടെത്തന്നെ എപ്പോളങ്കിലും
ഉം ഉം
ഉം
മീനും ഒക്കെ ഒണ്ടാവുംല്ലേ
ഓ പിന്നെ എന്നും തീരെ കൂട്ടാഞാ കാൽസ്യമായണും ഉണ്ടാവില്ലല്ലോ എന്നും വെച്ച കറി ആയാലും ഈ കാൽസ്യമായാണും ഉണ്ടാവുല എന്നും മീനന്നെ ആ അല്ലെങ്കില് അതും പ്രശ്നാണ്
ആ ഒക്കെ വാണം പാകത്തിന്
ആ ഒക്കെ വേണം പാകതി
മ് മീനും വല്ലാതെ ചേലെ കുട്ടിയക്കൊന്നും തീരെ പറ്റില്ലല്ലോ മീനും അതൊക്കെ നമ്മള് പഠിപ്പിക്കുന്ന പോലെ ഇരിക്കുവേ ആ ആദ്യം മുതലേ നമ്മള് വെച്ച് ശീലാക്കി കൊടുക്കണം. അല്ലെങ്കി പോൽക്ക അത് പ റ്റൂല ഉം ഓല ഇഷ്ടത്തിൽ നിന്നെടുത്താ പിന്നെ അങ്ങനെ നിക്കണ്ടി വരും
ഉം അതന്നെ
ഉം പിന്നെന്താ അവിടെ ങ്ങള് ചായൊന്ന് കുടിച്ചില്ല
ഇല്ല ഇല്ല ചായ കുടിച്ചിട്ടില്ല ചായ കടിയായിട്ട് ഇപ്പം വരും മക്കളെ കൂട്ടി വരുമ്പോ കടി വാങ്ങി വരൂ അപ്പൊ നല്ല ചായി ഇണ്ടാക്കും കാടി കൂട്ടി കുടിക്കു ചെലപ്പോക്കെ ണ്ടാക്കൂ ചെൽപ്പൊക്കെ കൊണ്ടുവരൂ അങ്ങനെണ്
എന്നും ഉണ്ടാക്കല് നടക്കൂല അപ്പൊ
അതില്ല്യ എന്നും ഉണ്ടാക്കാൻ നടക്കൂല അപ്പം ഇടയ്ക്കൊക്കെ ഉണ്ടാക്കുവോ പഴവൊക്കെയുണ്ട് ഇന്ന് സുഖാരുന്നു പഴം പൊരിയൊ
ആഹ് അങ്ങനെ കണ്ടാ ക
ഉം സാധനൊക്കെ ഉണ്ടെങ്കിൽ ഓ പഴം ഉം ഓ ഓ എല്ലാം ചെയ്യാം
ഉം പഴം ആണൊരു മെയിൻ ആയിട്ട് നമുക്ക് വേണ്ടത് അല്ലേ അതുണ്ടായാ നമുക്ക് എന്തു വേണേ ഇണ്ടാക്കാൻ പറ്റിയതൊക്കെ പറഞ്ഞാലും ഒരു സാധനം ഉണ്ടാക്കാം അതുകൊണ്ടൊക്കെ
അതെ
ഉം ഉള്ളി വട അങ്ങനൊക്കെ ഉണ്ടാക്കലണ്ട് ഏ
വൈകുന്നേരം ഉണ്ടാക്കലുണ്ടോ
ഞങ്ങള് ആഹ് ഉണ്ടാക്കലുണ്ട് ഇടയ്ക്കൊക്കെ തന്നെ അതേമാതിരി ഉം ആഹ് അതൊക്കെ ഉണ്ടാക്കും ഉള്ളി വട പ ക്കുവട അതൊക്കെ ഉണ്ടാക്കും
ഉം ഇപ്പോള് ഉണ്ടാക്കൂല
പരിപ്പ് വട ഉണ്ടാക്കൂല അത് കൊറച്ച് പണിയാണ് എങ്ങനെ ഇണ്ടാക്കി നോക്കിട്ടും ഇല്ല
ആഹ് അത് ശരി അവ കൂടി നോക്കി പഠിക്കാൻ എന്നാ ആയിക്കോട്ടെ ശരി